അഹ് എന്താ വിശേഷം
നല്ല വിശേഷം
ആഹ് ഫുഡൊക്കെ കഴിച്ചോ രാവിലെ ഭക്ഷണം ഇല്ലെ
ല്ല ഒക്കെ റെഡി ആയിന
ആഹ് കുട്ടികൾ മഴണ്ട് നല്ല മഴണ്ട് ഇന്നലി ഇന്നയിട്ട് നല്ല തണുപ്പ് മഴയത്തൊക്കെ പുറത്തിറങ്ങാൻ ഇഷ്ടാണോ
ആഹ് ചില സമയത്ത്
ഉം എനിക്കിഷ്ടമാണ് പുറത്തിറങ്ങാനൊക്കെ ഭയങ്കര ഇഷ്ട ഞങ്ങടെ അടുത്ത് തോട് കളുണ്ട് പാടങ്ങളുണ്ട് നല്ല രസ- മഴയത്ത് തോട്ടിലൊക്കെ കുളിക്കാൻ പോവാ ഏ അക്കെ നല്ല ഇഷ്ടണ് അഹ ഹാ ഉം എന്താ ലെ ആഹ് പിന്നെ എന്താന്ന് ഫുഡ് എന്താ ണ്ടാക്കിയത്
ചുമ്മപത്തും പത്തിരിയും കടലക്കറിയ
അയ്യടാ എനിക്കിഷ്ടാ ഞാനെ ദോശ ചമ്മന്തി ചട്ടനി സാമ്പാർ ഹാ അങ്ങനെയൊക്കെ ഓ എനക്ക്ഷ്ടാ കുക്കിംഗ് ഒക്കെ ഇഷ്ടാ അഹ ആഹ ഹ
ഉച്ചെക്കൻന്താ
ഉച്ചക്കിന്ന് ചിക്കനോ എന്തെങ്കിലും ബിരിയാണി എന്തെങ്കിലും വെക്കണം വെള്ളിയാഴ്ച ദിവസല്ലേ
ആഹ് അതന്നെ
അഹ് ആഹ് പിന്നെന്താ വിശേഷം കുട്ടികളൊക്കെ എന്ത് ചെയ്യുന്നു
ഓല് ഓർങ്ങാണ്എണീറ്റില്ല
ഇല്ലല്ലെ അപ്പ സ്കൂളൊന്നൂല്ലേ ഇന്ന്
ഇല്ല ഇന്ന് സ്കൂൾ ഇല്ല വെള്ളിയാഴ്ച അല്ലേ
ആഹ് ആണോ ആഹ് മാപ്പിള സ്കൂള ആവൂല്ലേ ആഹ് ആഹ് ഞമ്മൾ ഇവിടെ സാദാ സ്കൂള ആണ് ഇവിടെ വെള്ളിയാഴ്ച ഉണ്ട് ഞായറാഴ്ച മാത്രേ ലീവൊള്ളൂ ആഹ് ശനി ആഹ് ശനി പ്രൈവറ്റ് സ്കൂൾ മാത്രമേ ഉള്ളൂ ഗവൺമെന്റ് സ്കൂൾ ഇല്ല
ആ ഹ്ആഹ്
ആഹ് പിന്നെന്താ
വെള്ളി ശനിയൊക്കെണ്ടാവും
ആഹ്
അത് ഓല സൗകര്യം പോലെ
ആഹ് ആഹ്
ഉം
പിന്നെങ്ങനെ മ മഴ നല്ല പെയ്യുണ്ടോ ആഹ് ആഹ് ഇവിടങ്ങനെ മൂടി നി ക്കാണ് പെയ്തിട്ടില്ല നല്ല മഴയൊന്നുല്ല ഇന്നലെ ഉണ്ടായിരുന്നു നല്ല മഴ
ആഹ് ഇന്നലെ ഇവിടെ മയ കുറവേനെ
ആഹ് മഴ ഈ വർഷം മഴ കുറവാണ് ആഹ്
അല്ലെങ്കില് പണ്ടൊക്കെ നമ്മള് സ്കൂളി പോണുള്ള സമയത്തൊക്കെ ഈ സമയത്ത് എന്തോരു മഴ
ആഹ് അന്നൊക്കെ നല്ല രസായിരുന്നു പാടത്തുകൂടി തോട്ടുക്കൂടെയൊക്കെ ബാഗൊക്കെ ആയിട്ട് പോകുമ്പോ തോടൊക്കെ നടന്ന് നടന്ന് നീന്തിട്ടൊക്കെ സ്കൂള്ക്ക് പോകുവായിരുന്നു അന്ന് ബാഗൊക്കെ കയ്യ് ന്ന് വെള്ളത്തിക്കൂടെ പോയിട്ട് ഓടി പിടിക്കാനൊക്കെ പോയത് ഓർമ്മണ്ട് നല്ല രസായിരുന്നു പണ്ട ത്തെ കാലം ഇന്നൊക്കെ ഇന്നുള്ള കുട്ടികൾക്ക് മഴ എന്താന്ന് പോലും അറിയില്ല ഏഹ് അവര് ക്ക് കൊട പോലും എന്താന്ന് അറിയില്ല ഇപ്പൊക്കെ വ വാഹനം ആഹ് ആഹ് അങ്ങനെണ്ട് പോകുന്നത് ആ രീതി നമ്മൾടെ കാലങ്ങളൊക്കെ നല്ല രസായിരുന്നു ഉത്സവങ്ങളും നേർച്ചകളും അതൊക്കെ നല്ല രസായിരുന്നു അന്നത്തെ കാലം ഇന്നിപ്പോ അതൊന്നും ഇല്ല വല്ലാത്തൊരു കാലായി പോയി ഇപ്പൊ മക്കളൊക്കെ എന്താന്നുള്ളത് ചോദിക്കും അത് പറഞ്ഞാല് എന്താന്നവരിക്ക് ഇപ്പൊന്നും അറിയില്ല മഴ എന്താന്നോ വെയിൽ എന്താന്നോ ഒന്നും അറിയില്ല
അതാണ്
ഉം ആ കാലങ്ങളൊന്നും ഇനി തിരിച്ച് കിട്ടില്ല പണ്ട ട്ട കാലങ്ങളൊന്നും ഉം അങ്ങനെ ആയിരുന്നു
പണികളൊക്കെ കഴിഞ്ഞോ
പണികൾ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നു ആഹ്
പ്പം മഴയായോണ്ട് മുറ്റടിക്കണ്ടല്ലോ
ആഹ് മുറ്റടിക്കണ്ട
നല്ല കാറ്റുണ്ട് ഇവിടെ ട്ടോ അണ്ട് തുണികളൊക്കെ അങ്ങനെ ചെറുതായിട്ട് ഒണങ്ങി വരുന്നുണ്ട് നല്ല കാറ്റാണ് മരങ്ങളൊ അങ്ങനെ ആടി കൊണ്ടിരിക്കണ കാണാൻ നല്ല ഭംഗിയുണ്ട് ഉം തെങ്ങൊക്കെ ഇങ്ങനെ കെടന്ന് തിരിയുമ്പോ പേടി ആവുവാ വരുവോ എന്നുള്ളൊരു
അതന്നെ പേടിയാണ്
ആഹ് പിന്നെന്താ വിശേഷം
ന്താ ഇങ്ങനെ പോണ്
ആഹ് കുട്ടികളൊക്കെ കുട്ടികൾക്ക് മഴയത്ത് ഞാൻ കളിക്കാൻ അയക്കാറില്ല പനി പിടിക്കുവോന്ന് പേടിച്ച്
ആഹ് ഇപ്പൊ പല അസുഖങ്ങളും ഉള്ളാണല്ലൊ
പനീടെ ഒരു സീസൺ അല്ലേ
ആഹ്
അപ്പൊ പേടിയാണ് ആശുപത്രിയിലൊക്കെ പോയിക്കഴിഞ്ഞാൽ പനി ഇങ്ങട്ട് തിരിച്ചു വാരോന്നാ പേടി
ആഹ് അതന്ന എല്ലാരും പനിക്കാരാ
ആഹ്
ഒന്നാമത് കാലാവസ്ഥ
കാലാവസ്ഥ അതിന്റെയാണ് കാലാവസ്ഥടെ മാറ്റാണ് ആഹ് പിന്നെന്താ വിശേഷം
പിന്നെന്തൊക്കെ
എന്താ ഭക്ഷണം ഇണ്ടാക്കണത്
ഉച്ചക്ക് നെയ്ച്ചോറൊ ബിരിയാണിയോ എന്തെങ്കിലും ഉണ്ടാക്കണം
ആഹ് കുക്കിങ്ങിനോടൊക്കെ ഇഷ്ട്ടാണൊ
ആഹ് ഇഷ്ട്ടാണ്
ആഹ് ബിരിയാണി വെക്കൊ
ആഹ് അതെ എല്ലാം ഉണ്ടാക്കും
ബിരിയാണി മന്തി അങ്ങനെള്ളതൊക്കെ വെക്കോ
ഓഹ് ബിരിയാണി മന്തി നെയ്ച്ചോറ് കബ്സ ഉണ്ടാക്കൂല
പപ്പ്സ് ആഹ് പിന്നെ ഷവർമ്മ ഉണ്ടാക്കൊ
ആഹ്
ആഹ് ഷവർമ്മ എങ്ങനെ ഇണ്ടാക്കാ നിങ്ങള് കുബ്ബൂസ് കുബൂസ് വീട്ടിലുണ്ടാക്കാ ണൊ അതെ വേടിക്കാണൊ
അല്ല നമ്മള് കുബ്ബൂസിന് പകരം ചപ്പാത്തിയാക്കും
ആഹ് ചപ്പാത്തി ആഹ് ന്നിട്ടതില് എന്തൊക്കെയ നിങ്ങള് ചേർക്കാ
ക്യാരറ്റ് ക്യാബേജ്
ആഹ്
ആഹാ വലിയ ഉള്ളി
ആഹ്
മയോണൈസൊക്കെ കൂട്ടിക്കാണ്ട്
ആഹ് ആഹ് ചിക്കൻ പൊരിച്ചിട്ടാണൊ അതോ വേവിച്ചിട്ട് ട്ട് അങ്ങനെ മിക്സിയിലിട്ട്
ആഹ് പൊ പൊരിച്ചിട്ട് മിക്‌സി യിലിട്ട് കറക്ക
ആഹ്
ന്നിട്ട് മയോണൈസ് മിക്സാക്കിണ്ട് അയില് റോളെയ്യാ
ചീസ് ക ചീസ് കൂട്ടോ
ചീസ് കൂ -
ഇല്ലല്ലേ ആഹ് മയോണൈസ് മാത്രം ആഹ് മയോണൈസ് വീട്ടില്ന്നെ ഇണ്ടാക്കാണോ അതൊ
ആഹ് വീട്ടിലെന്നെ ഇണ്ടാക്കും
ആഹ് മയോണയിസില് മറ്റേ വെളുത്തുള്ളി മുട്ടക്കെ പാടെ മിക്സ് ചെയ്തിട്ടല്ലേ ഉണ്ടാക്ക
ആഹ് അങ്ങനെന്നെ ഇപ്പൊ ഉരുളക്കിഴങ്ങ് കൊണ്ട് ഉണ്ടാക്കൂല്ലോ ഉരുളക്കിഴങ്ങ് വേവിച്ചാണ്ട്
ആഹ് ആഹ്
ഉം
എന്തായാലും നല്ല ടേസ്റ്റ വൈകീട്ടൊക്കെ ചായക്ക് നല്ല രസ കുട്ടികൾക്ക് ആഹ് മഴയത്തെ രസാണ് അതുപോലെ പണ്ടത്തെ കാലത്തുള്ള ഭക്ഷണങ്ങളും കിഴങ്ങ് വർഗ്ഗങ്ങളും പൂളക്കിഴങ്ങ് അതൊക്കെ നല്ല രസ
അതൊന്നും ഇപ്പത്തെ കുട്ടികൾക്ക് പറ്റൂല
ഇല്ല ഇല്ല നമ്മുക്കൊക്കെ അത് രസ അതുപോലെ മുതിര മുതിര ശർക്കര വെച്ചിട്ട് കുക്കറിലിട്ട് വേവിച്ച് നല്ല ടേസ്റ്റാ അതൊക്കെ ഉം അതുപോലെ ചേന ആ ചേമ്പ് ചേമ്പ് പൂളക്കെഴങ്ങ്
ചാർജർ
അങ്ങനെ അങ്ങനൊക്കെള്ള അത് നല്ല ടേസ്റ്റാ
ആഹ് അതന്നെ
ആഹ് പിന്നെ മീൻകറി ഇണ്ടാക്കോ ആഹ് മീൻ കറി ഇഷ്ട്ടാണോ
മീൻ കറി ഇഷ്ട്ടാ
ആഹ് എന്തൊക്കെ കറികളാ വെക്കാ
എല്ലാ കറി വെക്കും മീൻ കറി വെക്
ആഹ് ആഹ് പിന് വേറെന്തൊക്കെയാണ്
ഇന്നലെ എന്തേനീ
ആഹ് ഞങ്ങളിന്നലെ നല്ല എന്താ മത്തി കറി വെച്ചു മത്തി പൊരിച്ചു ഉം ഇന്നലങ്ങനെണ്ടായത് ഉം
ഇപ്പൊ നല്ല മത്തി കിട്ടാണ്ട്ല്ലേ
ആഹ് ഇപ്പൊ കിട്ടാണ്ട് പക്ഷെ ടേസ്റ്റ് കുറവാണെങ്കിലും ആ ഒരു കറീനോഡിഷ് ട്ടാണെന്നും ഇന്നത്തെ മീങ്ങളൊന്നും വല്യ ടേസ്റ്റൊന്നുല്ല എന്നാലും നമ്മളീ പാടത്ത്ന്നൊക്കെ പിടിക്കണ മീനോടാണ് അധികം ഇഷ്ടം അത് നല്ല ടേസ്റ്റാ കറിയൊക്കെ വെച്ചാലേ ഉം എന്റെ എന്റെ സ്വന്തം വീട്ടിലൊക്കെ പാടത്തിന്റെ അടുത്താ ഞങ്ങടെ വീടൊക്കെ ഞങ്ങളൊക്കെ ചെറുപ്പത്തില് പോയിട്ട് അങ്ങനെ പിടിച്ച് കൊണ്ട്ന്നിരുന്നു ആഹ്
ഞങ്ങക്ക് അങ്ങനൊന്നുല്ല
ആഹ് ആഹ്
ഉം
നല്ല രസായിരുന്നു ആഹ് ഇപ്പൊ കൊറച്ച് പ്രായക്കെ ആയപ്പഴെ പിന്നെ അതന്നൊക്കെ മാറി നിന്നു അപ്പ കുട്ടികൾടെ ആ ഒരു ഇതാണ്
കുട്ടിയേക്ക് അതറ്റെ അറിയില്ല
അറിയൂല്ല ആഹ് പിന്നെ എന്താ ആഹ് പിന്നെന്താ വിശേഷം? ആഹ് ചായൊടിക്കാനായി കുട്ടികളൊക്കെ എണീറ്റ് വന്നു ഇനിയവർക്ക് ഭക്ഷണം കൊടുക്കണം സ്കൂളില് വിടണം ഉം ഡ്രസ്സ് ആഹ് ഡ്രസ്സൊക്കെ അയെൺ ചെയ്യണം ഡ്രസ്സൊന്നും ഒണങ്ങാത്ത ഒരിതിലേ മഴല്ലേ ഉം അയെൺ ചെയ്ത് ചൂടാക്കിട്ട് വേണം ഡ്രസ്സ് ഇട്ട് കൊടുക്കാന്
കറണ്ടില്ലെ?
തണുപ്പുണ്ട് നല്ല തണുപ്പുണ്ട്
കറണ്ടില്ലേ?
കറന്റ്ണ്ട്
ആഹ് അല്ല മാറ്റും കാറ്റും മയൊക്കെ ആവുമ്പളെ
ആഹ് കറന്റിണ്ട് ഞങ്ങള് പിന്നെ ഇൻവെർട്ടർ വെച്ചി ക്കാണ് കറണ്ട് പോയാലും വർക്കെയ്യും കൊറച്ച് സമയൊക്കെണ്ടാവും ഉം പിന്നെന്താടാ ചെടികളൊക്കെ ഉണ്ടോ വീട്ടില്? ഇല്ല ചെടികളും പച്ചക്കറികളൊന്നും
ഒന്നുല്ലപ്പോ അവിടെ ഈ പന്നികളെ ശല്ല്യംണ്ടായോണ്ടെ
ആഹ്
ഇപ്പ ഒന്നും കുഴിച്ചിട്ടിട്ട് കാര്യല്ല ഒക്കെ ആയിറ്റ വന്ന് കേടർത്തു.
ആഹ് ആഹ്
പന്നി മയില്
ആഹ് ആഹ് ആഹ് ചെടികളൊക്കെ ണ്ടാക്കണ്ടെ ഇൻക്ക് നല്ല ഇഷ്ട്ട ചെടികളൊക്കെ.
ആഹ്
പൂക്കളൊക്കെ നല്ല ഇഷ്ട്ടാണ് ചെണ്ടുമല്ലി അങ്ങനെയുള്ളൊ പൂക്ക ളങ്ങളൊക്കെ ഭയങ്കര താല്പര്യ ഓണത്തിന്റെ ഒക്കെ സീസൺ അല്ലേ?
ആഹ് ആഹ്
ഉം
പൂക്കള കാലണല്ലൊ ഇഞ്ഞ് വെര്നെ
ആഹ് ആഹ് ന്നാ ശരിടാ വേറെന്താ വിശേഷം സുഖല്ലേ ഓക്കെല്ലേ ഓക്കേ ട്ടാ.
ഓക്കെ